ഹലോ? ഹലോ?
ഹലോ? ആഹ് ആഹ് കേക്ക ണ്ട് കേട്ടോ?
ആഹ് ഹേ
എന്തൊക്കെണ്ട് വിശേഷം?
സുഖം. അവിടെ എന്തൊക്കെണ്ട് വിശേഷം?
ഇവിടെയും സുഖയിട്ട് ഇങ്ങനെ പോന്ന്. നല്ല മഴ വര്ന്ന്, കുട്ടി സ്കൂളിന്ന് വരാറായി. അങ്ങനെയൊക്കെ ഇരിക്ക്ന്ന് കേക്ണ് ണ്ടോ? ഹലോ? ഹലോ? ഹലോ?
ഹൽ ല്ലോ
ആഹ് മയാ പ്പൊ കേക്കാം. ഇടക്ക് എന്തോ റേയ്ഞ്ച് പോവുന്ന്. ഹലോ? ഇപ്പൊ കേക്കാവേ ഇടക്ക് റേഞ്ച് പോണ് ണ്ടോ? ഹലോ? ഹലോ? കേക്കുന്നില്ലേ? ഹലോ? ആഹ് എനിക്ക് കേക്ക് എനി എനിക്ക് കേൾക്കാവേ ഏതെങ്കിലും കാര്യമാണ് റേഞ്ച് പോണന്ന് തോന്നന്ന്
ഒരു കല്ലിന്റെ അവിടെ വണ്ട കേൾക്കാല കിട്ട്
കല്ലിന്റെ അവിടെ വന്നിക്കുന്ന ആഹ നിക്ക കേക്കാം പറഞ്ഞോ
ആഹ അവടെന്താ നാല മണിക്ക് എന്തുണ്ട്
നാല് മണിക്കിനി ഒരു ചായ ഉണ്ട് ഞാന് ചായ കുടിക്കൂല ഞാൻ ചായ കുടിക്കൂല എനിക്ക് ചായ ഇഷ്ട തല്ലെ
ആഹ് ഞാൻ കുടിക്കൂല ന്നെ പോലല്ലെ
ആഹ അതെ
ഞാൻ ചായ കുടിക്കൂല കാപ്പി കുടിക്കൂല എന്താ ഇവിടെ എനിക്ക് തോന്നുന്നു ഒത്തിരി കേക്കിരുപ്പണ്ട്
ഉം ഉ ഇവിടെ നാല് മണിക്ക് ബാക്കിയുള്ളവരൊക്കെ ചായ കുടിക്കും
ആ ഞാൻ കുടികുല എനിക്ക് ഈ ചായ കുടിക്കുമ്പോ എതാ പോലെ ആണ്
എനിക്കുംഇഷ്ടല്ലേ ചായ ഞാൻ ഒട്ടും കുടിക്കൂല്ല പണ്ടേ കുടിക്കൂല
ആഹ് ഞാൻ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ലേട്ടോ
ആണല്ലേ ഞാനും അതേപോലെതന്നെ
ന്റെ ഒരു ഓർമ്മ വെച്ച് ജ്യൂസ്ന്ന് അവ പറ നമ്മൾ ഈ ടാങ്ക് ഒക്കെ ഇല്ലേ ഈ പൊടി കലക്കുന്ന സാധനം അത് കുടിക്ക അല്ലാ ഈ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കും അല്ലെ ഈ മിരണ്ട കൊക്കക്കോള അതൊന്നും കുടിക്കൂല്ല
അത് ഞാനും കുടിക്കൂല സെയിം മിറിണ്ട കൊക്കക്കോള പെപ്സി അങ്ങനത്തെ ഈ ഡ്രിങ്ക് അങ്ങനത്തെ ഈഡ്രിംഗ്സ് ഇല്ലേ കുപ്പിയിൽ അടച്ചു വന്ന അതൊന്നും ഞാൻ കുടിക്കൂല
ആ ഞാൻ അല്ലത് ഈ മിൽക്ക് ഷേക്ക് ഒക്കെയാണെങ്കിൽ കുടിക്കും
അത് അത് ഞാൻ കുടിക്കൂല ഇങ്ങനത്തെ ഇതിലി ക്യാനിൽ അടച്ചു വരുന്ന ഒരു ജ്യൂസസും ഫ്രൂട്ടി ഉൾപ്പെടെ കുടിക്കൂല
ആ ഫ്രൂട്ടി ഞാൻ പണ്ടേ കുടിക്കത്തില്ല അത് ഉ എന്റെ ജീവിതത്തിൽ നിരോധിച്ച ഒരു സാധനാ
ആഹ
ഏോ ഇനി അതൊരു വല്ലാത്ത ടേസ്റ്റ്ത്
എന്റെ കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ട ജീവനാ
ഹ്ഹേ ഇനി ഫ്രൂട്ടി ഇ പണ്ടൊക്കെ ഈ എവിടെലും പോകുമ്പഴേ ഇ ഫ്രൂട്ടി വാങ്ങിച്ച്തരുബോ ഞാൻ കുപ്പിയോടെടുത്ത് കളയും
ഉം ഉം ഞാൻ പണ്ട് കുടിച്ചോ ഇല്ലയോന്നു എനിക്ക് ഓർമ്മയില്ല ഇപ്പ എന്തായാലും കുടിക്കലില്ല
ഞാൻ കൂടി കായില്ലാ ഇപ്പ അന്നും ഇന്നും എനിക്ക് ഐസ്ക്രീം ആണ് പ്രിയം
ആഹ ഞാൻ ഐസ്ക്രീം കുടിക്കൂല ഞാൻ ഷുഗർ കട്ടാ
ഓ ഞാ എനിക്കിന്ന് ഇല്ല അങ്ങനെയന്നല്ലേ കാരണാ കുഞ്ഞിലെ നല്ല ഐസ്ക്രീമിനോട് ഭയങ്കര പ്രാന്താ
ആആ
ഹഹ ആ അമ്മയൊക്കെ ഇങ്ങനെപറയും ഇവിളെ തട്ടിക്കൊണ്ട് പോവാൻ ഒരു ഐസ്ക്രീം മതി ഇവള് പറയാൻ പൊക്കോളുന്ന്
ആഹഹെ
നിച്ചേ ഇവിടെ വീട്ടിലാണേങ്കലും ഈ മറ്റേ ഈ അവക്കൂടെ ഉള്ളതോണ്ടാവും കൂടണ മരംണ്ട് അതിനകത്ത് ചെില ചെല്ലസീസണില അത് ണ്ടാവോയ് അന്നേര ഇവിടെ പറിക്കും പറിച്ചിട്ട് കൊറെ കൊറേ ആ മി ക്കവാറും ഇവിടെ ഞാൻ കഴിക്കാറില്ല പിന്നെത് പഴുത്ത വരുമ്പോ ഈ പച്ച കടയിൽ ഒരു ചൊുവുണ്ട് പച്ചച്ചക്ക പക്ഷെ ഒരു അത് അത് രു ദിവസ ആണെങ്കിൽ എനിക്ക് ഡേറ്റ ആയ സമയത്ത് അമ്മ എന്തോടത്ത് പാലിനകത്ത് അമ്മ ഓർത്തിത് നല്ലവണൊക്കെ പഠിത്തന്നു അമ്മ എന്തടു അതും മുറിച്ചടിച്ച് പാലിന്റെറെടെ അ അടിിക്ക എണി തന്ന് അടിച്ച് ജൂസ് എന്റെ പൊന്നോ കഴിച്ചി ട്ടാണ് ഇറക്കാൻ പ നമ്മൾ പറഞ്ഞാ മനസ്സിലാവൂ അതും ഇല്ല
ഉം ഉം പിന്നെ എന്തോ ഇത് കളഞ്ഞ
ഇല്ലല്ല നമ്മളെ കൊണ്ട് കുടിപ്പിക്കല്ലേ നല്ല സാധനമാ കുടിക്കും കുടിക്കും കുട െ മൊത്തം കുടിപ്പിച്ച് അവസാനം നമ്മളിത് കുടിച്ചിട്ട് ട്യൂഷനിലോട്ടൊന്ന് പോയി ട്യൂഷന്റെ പകുതിയക്കെ ക്യാബത്തിെ വഴിയിലോട്ടൊരു ഒറ്റ വെപ്പായിരുന്നു വാള്
ആഹ് ആഹ്
ന്റെ പൊന്നോ ഒരു മനുഷ്യരില്ല ഒന്ന് പൊക്കി എടുക്കാൻ പോല്ലും എന്റെ പൊന്നോ ഞാൻ അന്നോരു ചതി പിന്നെ ഞാൻ ആവോ കോടട് സാമാനം കഴിട്ടില്ല
ആഹ് അവക്കവിടെ നല്ല ഹെൽത്തിയാ നല്ല ഫ്രൂട്ടാണ് ഇവിടെയൊക്കെ എന്ത് വിലയാണെന്ന്റിയാവോ അത് വാങ്ങാന്
എന്റെ പൊന്നോ ഇപ്പഴനി ഓർക്ക പിടല്ലാറ്റന്റെ മനസ് ഇങ്ങനെ കടക്കുന്ന എനിക്ക് തോത് വരും
ആ പക്ഷെ ഒരു കാര്യംുണ്ടേ അത് പഴുത്തില്ലെങ്കിൽ കൊള്ളൂല കേട്ട് അത് സത് സത്യം തന്നെയാണ് ഒരു ഉരിമാതിരിയത്തെ ഒരു സാധനമാണ് പിന്നെ പ നല്ല പഴുത്തത് മിൽക്ക് ഷേക്ക് അടിക്കൻ സൂപ്പറാ
ആഹ് ഇത് നമുക്ക് പകതി പഴത്തേള്ളൂ അപ്പോഴും കാടിക്കറ്റഞ്ഞ ന്റെ പൊന്നോ അതി പിന്നെ കടയിൽ പോയല് ഈ വാനില ഫ്ലേവർ എന്ന് പറയുമ്പോ ഇവര് അവക്കൂടെ ഇട കൂടെ ഇട്ടാവും ഞാൻ അന്നേം അവരോട് പറയും അവക്കൂടെ വേണ്ട അവ കൂടെ ഇടാതെ തന്ന മതീന്ന് ഇല്ലേ ഏതില നത്തി
ആഹ് ആഹ് ഇവിടെക്കെ അവക്കഡോ എന്ത് റേറ്റാണെന്ന് അറിയുവോ വാങ്ങാൻ ഭയങ്കര റേറ്റ്ള്ളതാ ഒരു ഒരു അവക്കാട ഇല്ലേ ചെറിയ സൈസ ആയിരിക്കേ അത് നൂറ്റമ്പത് അങ്ങനെയൊക്കെ റേറ്റ് ഇരുന്നൂറ് ഒരെണ്ണത്തിന്
അത് കിലോക്ക അനുസരിച്ചാ തോന്നീന്റെ വില
ഇല്ല ഇവിടെ ഒരെണ്ണത്തിനൊക്കെ അങ്ങനത്തെ റയറ്റാ
ഒരു ഒരു ഒരു ഫ്രൂട്ട് അതിന് അളവൊന്നുമല്ലല്ലേ ഇത്ര കിലോ
ആള്ള കിലോ ഞാൻ വാങ്ങിച്ചിട്ടില്ലേ ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ വാങ്ങുന്ന കിലോ അങ്ങൻ നല്ല റേറ്റ് ആവൂലേ അപ്പൊ ഒ ഒരെണ്ണ ഒക്കെ ഒരെണ്ണം വാങ്ങിയ
കൊടുക്കുന്നെ ഇവിടൊക്കെ അങ്ങനെ കൊടുക്കുന്നേ ക അരക്കില്ലോന്ന് പറഞ്ഞാ അര ഒരു പഴം വെച്ച് അരക്കിലോ കൂടുതൽ ഇല്ലെങ്കിൽ ഒരണ്ണോടെ വെക്കും അങ്ങനെ ഇവിടെ കിലോ അനുസരിച്ചോക്കെ
അങ്ങനെയ നമ്മള് നമ്മള നമ്മളെ നാട്ടില് ഒരെണ്ണം ചോദിച്ച ച്ച ഒന്ന് വ രണ്ട് അങ്ങനെ അങ്ങനെയ കൊടുക്കേ കിലോ ചോദിച്ചാ അവര് കിലോ തൂക്കി തരും പക്ഷെ അത് കൊറേ റേറ്റ് ആവന്നോണ്ട് എല്ലാരും ഒന്ന് രണ്ട് അങ്ങനെയൊക്കെയാണ് ഒരു ഒരെണ്ണത്തിന് തന്നെ നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെയൊക്കെ റേറ്റ് വരുന്നേ
ആഹ് ഇവിടെ പിന്നെ മൽബറിണ്ട് അതന്നെ
ഓഹ് മൽബറി മറ്റേല്ല ഒരു മുള്ളൊക്കെ ആയിട്ട് റെഡ് കളറില് പഴുത്ത വരുമ്പോ അതല്ലേ ഒരു മുള്ളല്ല ഒരു മുള്ള് പോലെ മള്ള് പോല അങ്ങനെയല്ലേ
ചെറിയ ചെറിയ
ആണല്ലേ അപ്പൊ എനിക്കതറിയത്തില്ല ആ നമ്മള ഇവിടെ മൾബറിന്ന് പറയുന്നേ ങ്ങനെ നീണ്ട വന്നിട്ട് റെഡ് പഴുക്കമ്പം നല്ല റെഡ് കളറാണ് പക്ഷേ പക്ഷെ മേളിൽ ഇങ്ങനെ മള്ള് പോലെ ആയിരിക്കും പക്ഷെ അത് തിന്നാൻ അത് തിന്നാൻ പറ്റും
ആഹ് ഇവിടെ ഇവിടെ മൾബറി ല് അത് ചിലപ്പോ അവിടെ ന്നായിരിക്കും പറഞ്ഞ പക്ഷേ ഈ മുള്ള് മുള്ള ഈ കൊണ്ടുവരുന്ന സാനംല്ല ഈ റോസയ്ക്കൊക്കെയള്ള സാധനം
ആഹ് ആഹ് ആഹ്
അത് പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ മലബറിക്കതില്ല
ഓ പക്ഷെ ഇവിടെ അങ്ങനെയുണ്ട് കേട്ടോ ഒരു ഒരു മുള്ള് ഒരു കൂട പോലെ ഇങ്ങനെ മേളില് ങ്ങന ഇരിക്കും
ഉം ആഹ് ഇവിടെണ്ട് അത് ഇടക്ക് ഇങ്ങനെ പിടിച്ച് ചിലപ്പോ ഈ കുഞ്ഞിലെക്കെ ആണെങ്കിൽ ലിപ്സ്റ്റിക്ക ഒക്കെ അതായിരുന്നു
ആഹ് അത് നമ്മൾ ഇടുമായിരുന്നു അതിങ്ങനെ പൊട്ടിച്ചിട്ട് അതിങ്ങനെ ചുണ്ടത് തേക്ക്യം
ആഹ് ഏഹ് അത് ഇവിടെ എന്റെ ഒരു ഒന്ന് രണ്ട് മൂന്ന് മരം നിപ്പുണ്ടേ ആ മൂന്ന് മാരത്തിൽ ഇഷ്ടം പോലുണ്ടാവേ നമ്മൾ അങ്ങോട്ട് ഓരോ ഒരണ് ഓരോ മരത്തിലോട്ട് വെക്കും ഉടുപ്പ് നറച്ചാക്കുമായിരുന്നു
ആഹ് ആഹ് നിങ്ങളപ്പ പുറത്ത്ന്ന് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങൂല
ആപ്പിള ഒക്കെ വാങ്ങും ആപ്പിള് ഓറഞ്ച് മുന്തിരി അങ്ങനെള്ളതൊക്കെ വാങ്ങും
ആഹ് ആഹ് ആഹ് റമ്പുട്ടാനില്ലേ വീട്ടില്
ഇല്ല റമ്പുട്ടാനില്ല
ആഹ് ആഹ്
പിന്നെ നമ്മൾ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കി തരും അവരോട് പറഞ്ഞ മതി പിന്നെ അമ്മ വീട്ടിലൊക്കെ ഉണ്ട്
ആഹ് ആഹ്
അപ്പൊ അവിടൊക്കെ പോകുമ്പോത്തേ
ആഹ് ആഹ്
അവിടെണ്ടൊ റംപൂട്ടാൻ ആ ഇല്ലല്ലേ
ഒന്നുല്ല ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു കറിവേപ്പിലേ ഉണ്ട് ഒരു ഒരു മുളക് ഒരു മുളകിന്റെ തൈ അങ്ങനെ എന്തോന്ന്
ആഹ് ആഹ്
ഉം ഉം അതുകൊണ്ടല്ലേ പറഞ്ഞ അതെ അതെ മുടിക്കൊന്നും തേക്കാനയിട്ട് ഇവിടത്തത് ഇല്ല കേട്ടോ ഇവിടെ ഒരെണ്ണം എന്തോ ഉള്ളൂ അതായത് കറി ഇടാനൊക്കെ ഉള്ളൂ
ആഹ്
മുഴുവനും ഇന്റർലോക്ക് ഇട്ട് വെച്ചേക്കുക്കല്ലേ പിന്നെ എങ്ങനെ ന്ന ന്നടനാ എല്ലാരും ചട്ടിയിലാ വെച്ചേക്കുന്നെ
ഗ്രോ ബാഗ് നറാ
ചട്ടിൽ വെച്ചേക്കുന്നെ
ആഹ് ഇവിടെ അമ്മൂമാണ് ഗ്രോ ബാഗിനകത്ത് ചീരയൊക്കെ നടും നല്ല ഇതാണ്
ഓ ഓ
അത് നടന്നന്ന് പറഞ്ഞ ആദ്യം ഈ ഗ്രോ ബാഗിന്റെ അടി അടിൽ ഉണങ്ങിയ കരിയില ഇടും പിന്നെ മണ്
ഉം ഉം
ഇവിടെ കോഴി ഉള്ളോണ്ട് കോഴിയുടെ കാഷ്ടം ഇടും
ഉം ഉം ഉം
എന്നിട്ട് മണ്ണിടുക പിന്നെന്ന് കൊർ ഒരു ദിവസം ഇങ്ങനെ നനച്ച് വെച്ചിട്ട് വിത്ത് വിതറി
ആഹ് ആഹ് അപ്പൊ മുട്ടൊന്നും വാങ്ങണ്ടല്ലേ കോഴിയൊക്കെ ഉണ്ടല്ലോ?
ഇല്ലല്ല മുട്ടന്നും മുട്ട വാങ്ങണ്ട അയ്യോ അത് നല്ല കാര്യാണ്
ആഹ് എത്ര കോഴിയുണ്ട്?
ഇപ്പൊ എന്തായാലും രണ്ട് കോഴിയെള്ളു ബാക്കിയെല്ലാം ചത്തു അഞ്ചെണ്ണായിരുന്നു രണ്ടെണ്ണം മൂന്നെണ്ണം ചത്തു പോയി
നേരെത്തെ ആയിരുന്നു ഒത്തിരി കോഴിയുള്ളെ
ആഹ് ആഹ്
ശെരി എന്നാല്
ആഹ് ശെരി